ഹലോ
കേക്കാവോടാ?
ആഹ്, കേക്കുന്നുണ്ട്.
ആ ആഹ് അങ്ങനെ പനിയുണ്ടോ നിനക്ക്?
ഇല്ല, സൗണ്ട് വ്യത്യാസണ്ടോ?
ആഹ് എനിക്കൊരു പനി ഉള്ളത് പോലെ സ്വരം അടഞ്ഞതുപോലെ തോന്നുന്നു.
അതില്ലേ നല്ല മഴയല്ലേ, റേഞ്ചിന്റെ പ്രശ്നായിരിക്കും.
ആഹ് അതായിരി
പിന്നെ? ഇവടെ കാലാവസ്ഥയക്കെ നല്ലടിപൊളി കാലാവസ്ഥയാ.
തണുത്ത കാലാവസ്ഥയായിരിക്കും അല്ലെ?
ഉം തണുത്ത
മലയോര പ്രദേഷാണോടാ?
അധികം തടസ്സണ്ടാവൂല ആ അങ്ങനെന്നെ മലയൊര അങ്ങനെയല്ല. ഫുള്ള് തോട്ടങ്ങളാ ഉം.
ആഹ് അത ആഹ് ആഹ് ആ അവടെ ആയാലും അതൊക്കെ തന്നെ ആണല്ലോ തണുത്ത മൂടിക്കെട്ടി ടിയ കാലാവസ്ഥകളാആണല്ലേ.
ഏഹ് മഞ്ഞ് കാല മഞ്ഞുകാലത്തൊക്കെ നല്ല രസാ കാണാൻ തന്നെ.
ആഹ് അതെ. ഇതെനിക്ക് സത്യ പറഞണ്ടല്ലോ ആ ഒരു ക്ലൈമറ്റില് കഴിയുന്നതാ ഏറ്റവും ഇഷ്ടം. എനിക്ക് ഇവിടത്തെ ആ ഒരു ക്ലൈമറ്റ് ഭയങ്കര പാടാ.
ആഹ്. പിന്നെ.
ഞാനങ്ങനെ കൊറ കൊറച്ച് നാള് അങ്ങനെ ജീവിച്ച ഒരാളാ.
ആഹ്
ഈ തണുത്ത കാലാവസ്ഥ ഈ തണുത്ത പ്രദേശങ്ങള ഇല്ലേടാ ഈ മലയോര പ്രദേശങ്ങളൊക്കെ?
ആഹ്
അങ്ങനെ ജീ ഒരുരാ ഏഴു വർഷത്തോളം അങ്ങനെ ജീവിച്ച ഒരാളാ. അങ്ങനെ എനിക്ക് ആഹ് ഒരു ക്ലൈമറ്റയിട്ട് ഭയങ്കരായിട്ട് അങ്ങ് ഞാന് തായി. അവിടുന്ന് പെ പെട്ടെന്ന് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഏഹ് മൊത്തത്തിൽ എനിക്ക് ചേയ്ഞ്ചായി അത്പ്പപ്പം നമ്മുടെ തലമുടിയാലും. സ്കിൻ ആയാലും ഫുള്ള് ചേഞ്ച് ആയി.
ആഹ്
അവിടെ നിക്കുമ്പോ നമ്മള് നല്ലൊരു ഫ്രഷ് ലുക്കായിട്ട് നിക്കും ഇവിടെ വരുമ്പോ ഒരുമാതിരി പോലെ.
ആഹ് എന്റെ പെങ്ങ പെങ്ങൾക്കും അങ്ങൻതന്നെയിരുന്നു. വ നിക്കാൻ പറ്റാത്ത ഇതുപോലെയായിരുന്നു ചൂടായിട്ട്. ഇവിടെന്നച്ചാല് നമുക്ക് ഇതാക്കാൻ നൊക്കാ നല്ല സുഖ.
ആഹ് ആഹ് അതെ അതെ അതെ.
പിന്നെ.
നിങ്ങക്കുണ്ടോടാ കാപ്പിയും അങ്ങനെയുള്ള തോ കൃഷിയൊക്കെ.
ആഹ് കാപ്പിയൊക്കെണ്ട്.
ആഹ് ആഹ് ആഹ് ആഹ് അതെന്ത് ചെയ്യോടാ? ഈ കാപ്പി പഴുക്കുമ്പോഴാണോ അത് എടുക്കുന്നത്?
ആഹ് നല്ലോം പഴക്കുമ്പോ പറിക്കും എന്നിട്ട് ഉണക്കുവ അ ഇപ്പോഴൊക്കെ നല്ല വെയിലുള്ള കാലാവസ്ഥയിരിക്കും അപ്പ ഉണക്കി റ്റ് ഒ അങ്ങനെ വെക്കും അല്ലാണ്ട് അയ്ന്റെ പരിപ്പെടുത്തിട്ട് വെക്കും.
ഓ ഹൊ ഹൊ
നമ്മള് ചായ കു ഉപയോഗിക്കുന്ന പോലെ തന്നെ കാപ്പി പൊടിച്ചിട്ട് ഉപയോഗിക്ക ചെയ്യ.
ഓഹോ ഈ കൊക്കോ അങ്ങനെയൊക്കെണ്ടോ?
ആഹ് കൊക്കോണ്ട്.
ആഹ് ആഹ് ആഹ്
പിന്നെ ഏലണ്ട് കുരുമുളക്
ആണല്ലേ
ഉം എന്താ ഇല്ലാത്തഹ് ചോയ്ച്ചാമതി എല്ലണ്ട്
നല്ല രസായിരിക്കും
ഉം
വീട്ടിൽ ആരൊക്കെണ്ടാ
ഞാനും മക്കളും ഹസ്ബൻഡ് പണിക്കോയ്ക്ക
ആഹ് ആഹ് ആഹ് ആഹ്
പിന്ന ക്കുള്ക്ക്‌ പെയ്ക ഒറ്റക്ക്ന്നെള്ള് പ്പൊ
ആഹ് ആഹ് ആഹ് അഹ് ശെരിയ ഇനി എല്ലാരും വഴ് വൈ വൈകുന്നേര ആവുമ്പഴത്തേക്കും വരുവല്ലോ രാ രാവിലെ ഒരു ഓട്ട പ്പാച്ചിലായിരിക്കും അത് പോയി കഴിയുമ്പോ ഒരു സമാധാനവ
ആഹ് പിന്നെച്ചക്ക്ശേഷം പിന്നെ കിടന്ന് ഒറങ്ങാ അഹ് ന്നെ
പിന്നെ നോക്കുമ്പോ നമുക്ക് ഒരു ജോലി ഇല്ലാത്ത പോലെ തോന്നും
ആഹ് ഒന്നുല്ലാതെ ഫോ
ആഹ് അതെ ആഹ് രാവിലെ ആഹ് ഒരു പത്ത് അല്ല ഒമ്പത് മണിവരെ നുള്ള സമയം പത് ഇ എത്ര ചെയ്താലും ഒതുങ്ങാത്ത അത്ര ജോലിയായിരിക്കും. പക്ഷെ ആ ഒമ്പത് മണിസ മയം പിള്ളേർ അങ്ങോട്ട് മോൾങ്ങോട്ട് പോയി കഴിഞ്ഞു കഴിയുമ്പോ,
ആഹ
പിന്നെ നി ജോലി ഇല്ലാത്ത പോല.
എന്തോ പോലെ.
പിന്നെ ഇളയാളുണ്ട്ടാ. ഒന്നര വയസ്സ്ക്കെ കഴിഞ്ഞൊരാളണ്ട്.
ആഹ
ചിലപ്പോ അതിന് അന്നേരം അമ്മയുടെ ഹസ്ബന്റിന്റെ അമ്മ വന്ന് എടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു മൂടി കെ ത്യ കാലാവസ്ഥാരിക്കും വൈകുന്നേരം വരെ.
ആഹ
ഇപ്പൊ ഇന്ന് മോള് മൂത്താക്ക് സുഖ ഇല്ലാത്തോണ്ട് പോയിട്ടില്ല. ഇപ്പൊ രാവിലെ വന്ന് രണ്ട്, രണ്ടു പേരെ കൊണ്ടുപോയിട്ടുണ്ട്. അതോണ്ട് ഞാനവിടെ ഫ്രീയാ.
ആഹ അതോണ്ട് വുളിക്ക സ പ പറ്റില്ലേ. ആഹ്. പിന്നെ അടുപ്പില് ങ്ങ ഭക്ഷണംണ്ടാക്കാ? അല്ലങ്കി ഗ്യാസിലോ?
ഇല്ലടാ, അടുപ്പ് കത്തിക്കാനുള്ള സൗകര്യം നമ്മുടെ കിച്ചണില് കൊടുത്തിട്ടില്ല.
എനിക്കും അങ്ങന തന്നെ. ഇപ്പം എല്ലടെ അങ്ങനെല്ലേ.
അതെ. അല്ലെങ്കി പിന്നെ നമ്മള് സപ്പറേറ്റ് ഒരു വർക് ഏരിയ പോലെ എടുക്കണം, അങ്ങനൊന്നും ചെയ്തിട്ടില്ല. ഇഞ്ഞി പിന്നെ ഗ്യാസ് ഗ്യാസ്ണ്ട് ഗ്യാസിനത്തങ്ങ് ചെയ്യും. ഞങ്ങളല്ലേ ഉള്ളൂ. റൈസ് കുക്കറിനത്ത് ചോ അരി തെളപ്പിച്ച് വെ ച്ച കയ്ഞ്ഞ പിന്നെ സുഖവാ. രണ്ടു ദിവസത്തേക്ക് കാണു എനിക്ക്.
ആഹ.
അതേപോലെ കറി വെച്ചാലും, മീൻ വ മീൻ കിട്ടി കറി വെച്ച് കഴിഞ്ഞാലും, എനിക്ക് രണ്ട് ദിവസത്തേക്ക് കാണും.
ആഹ
അങ്ങനെ പിന്നെ അന്നരം, അങ്ങനെ കുറേച്ച അല്ലെങ്കി ഞാന് ഒന്നിച്ചച്ചിട്ട് കറി ഒരുമിച്ച് വെച്ച് വെച്ചി ട്ട് ആ പകർത്തി പ പ ഒരു പല പല പാത്രങ്ങളിലാക്കി വെക്കും. ഓരോ ദിവസ ത്തേക്ക് വേണ്ടിട്ട്. അങ്ങനെ എടുത്ത് ചൂടാക്കി എടുക്കുകയാ ചെയ്യുന്നെ. എല്ലാ ദിവസവും ഞാൻ കറി വെക്കാനായിട്ട് നിക്കത്തില്ല.
ആഹ
ഈ ഇളയാളെ കൊണ്ട് പറ്റത്തില്ലടാ. ഇളയാള് ഭയങ്കര കുറുമ്പും കരച്ചിലുവാ. ആളൊറങ്ങുന്ന സമയത്തെ ക്ക് ഓരോന്നൊക്കെ ചെയ്തു വെക്കും. പിറ്റെ നേരത്തേക്കുള്ള തൊക്കെ എല്ലാം ചെയ്തു വെക്കും.
ആഹ ഹ
മൂന്ന് പേരെ ഉള്ളെങ്കിലും, എന്തുവാ ഇതെല്ലാം ചെയ്ത് വെക്കണം. അല്ലാതെ നമുക്ക് ഒ ന്നും ആളെ വെച്ചോണ്ട് ചെയ്യാൻ പറ്റത്തില്ല.
ആ അതന്നെ ആ.
അന്നേരം നമുക്ക് ആ ഭയങ്കര പാട്. നമുക്ക് എനിക്കങ്ങ്, ചെലപ്പങ്ങ് ഭയങ്കര ദേഷ്യവും വിഷമവും ഒക്കെ വരും. അവിടെ കരച്ചിലും, ജോലിയും എല്ലാം കൂടെ ഒക്കെ ആവുമ്പഴത്തേക്ക്.
ആ അഹഹഹഹ ആഹ്. നമ്മ ചെറിയ സമയത്ത് നോക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ.
ഇ ആന്ന് എനിക്ക് സത്യം പറഞ്ഞ ഞാല് എങ്ങനെയെങ്കിലും ഒരു നാല് വയസാവണേന്നാ, ഞാനിപ്പൊ പ്രാർത്ഥിക്കുന്നെ. ആ അമ്പോ ഒരു വി തം പറഞ്ഞാൽ മനസ്സിലാകും. അല്ലെങ്കിൽ അവനോന്റെ കൈ ഒരു വാശിയും കരചിലും ഒക്കെ ഒന്ന് മാറി കിട്ടുവല്ലോ.
ആ
ചേട്ടത്തി അനിയത്തിയും കൂടെ ഭയങ്കര പിടി വലിയാ ചേ മൂത്ത ആള് - ഭയങ്കര സൈലന്റയാ പാവവ ഇളയാള് ഭയങ്കര- ഭയങ്കരവാണ് കുറുമ്പാ മൂത്താള് എന്തെടുക്കുന്നോ അത് എളയാക്ക് വേണം
ആഹ്
അതിപ്പോ ഒരു ഗ്ലാസ്‌ - വെള്ളം ആണെങ്കിൽ പോലും മൂത്താ ആള് കുടിക്കുന്നതിന് മുന്നേ ആയിട്ട് അവക്ക് കൊടുക്കണം ആ ഗ്ലാസ്‌സിനാത്ത് എളയാക്ക് ഇതെല്ലായുടെ - ഭക്ഷണം കഴിക്കാൻ രണ്ടു പേർക്കും മടിയില്ല ഭക്ഷണം കഴിച്ചോളും
ആ എന്റെ മക്കക്കൊ അങ്ങനത്തന്നെ. കഴിചോളും നമ്മ നിർബന്ധിച്ച് കഴപ്പിക്കണ്ട.
അതെ ഇങ്ങനെ കൊണ്ട് നടന്ന് കൊടുക്കത്ത്- തോന്നൂല്ല എവിടെയേലും ഒരിടത്തിരുത്തിയിട്ട് രണ്ടുേപേർക്കും കൂടെ വാരി കൊടുക്കും
ആഹ്
കഴിച്ചില്ലെങ്കിൽ ഞാൻ നിർബന്ധിക്കത്തൂല്ല കഴിച്ചില്ലെങ്കി വേണ്ട വിശക്കുമ്പ - പിന്നെ നമുക്ക് കൊടുക്കാല്ലോ
ആ തന്നെ
ക്ക അവ ല് ചോദിക്കു വേണെങ്കില് പിന്നെ ഹലോ
ആഹ് കേക്കുന്നുണ്ടടാ
ആഹ് ആണ് ഹ ഹ ഹ അങ്ങനെ
ആണ് ഇല്ലേ
ഉം യാത്ര പോ യാത്രൊക്കെ പോകണ്ടോ
യാത്രയെടാ ഇപ്പം രണ്ടു വർഷ വായിട്ട് കറക്റ്റ് രണ്ട് വർഷമായിട്ട് എങ്ങോട്ടും അങ്ങനെ പോവാറില്ല പോകും നാത്തൂവിന്റെയൊക്കെ വീട്ടിലോട്ടൊക്കെ പോകും അങ്ങനെ അല്ലാതെ- വേറെ എങ്ങോട്ടും ഇപ്പ അങ്ങനെ പോവാറില്ല ഏറ്റവും കൂടുതല് പോകുന്നത് ഇപ്പ ഞാൻ- ഈ രണ്ട് വർഷമായിട്ട് ഏറ്റവും കൂടുതല് പോകുന്നത് ഹോസ് - യില്ലോട്ട അല്ല - എങ്ങും പൊതില്ലടാ മൂത്തയാടെ സമയത്ത് ഞങ്ങള് ഇഷ്ടം പോലെ യാത്രകള് ചെയ്തിട്ടുണ്ട്
ആഹ്
അത് പക്ഷേ ആ യാത്രകൾയെന്ന് ഞാൻ പറഞ്ഞില്ലെടാ മലയോര പ്രദേശങ്ങളില നിന്നെന്ന് അവിടെ തന്നെ ഇഷ്ട- ഇഷ്ടം പോലെ കാണാനായാലും പോകാനായാലും ഒക്കെ സ്ഥലങ്ങളുണ്ടായിരുന്നു അതേപോലെ ഫുഡാണെങ്കിലും പല പല തരത്തിലുള്ള നല്ല രീതി- രീതിൽ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഫുഡുകള് എല്ലാം ഞങ്ങള് അങ്ങനെ പോയിട്ടുണ്ട് ആ ലൈഫ് അത്രയും ഞങ്ങള് അതേപോലെ എൻ - എൻജോയ് ചെയ്തു പക്ഷെ ഈ രണ്ട് വർഷ കാലം അങ്ങോട്ടും ഇങ്ങോട്ടു - ട്ട് എറങ്ങാൻ പറ്റുന്നില്ല കാരണം നമ്മടെ കൂടെ രണ്ടു പേരില്ലേ രണ്ട് കുഞ്ഞുങ്ങളല്ലേ-
ആഹ ഹ ഹ ഹ
പിന്നെ അവരുടെ ഈ എല്ലാം നോക്കണം ഒന്നാമത് ഈ അലർജി പ്രശ്നം ഒള്ള - പിള്ളാരായത് കൊണ്ട് ഇവർക്ക്- ആരിൽ നിന്ന് എന്ത് എന്ത് വേണമെങ്കിലും പകരും ഒരു തുമ്മനാണെങ്കി- പോലും ഇപ്പ മറ്റുള്ളവർക്ക് ഒന്ന് പനിച്ചാലോ തുമ്മിയാലോ ചോമച്ചാലോ ഇവർക്ക് പെട്ടെന്ന് വരും അതുകൊണ്ട് കഴിവതും എങ്ങോട്ടും പോവാതിരിക്കാൻ ശ്രമിക്കും
ആഹ്
ഇനി ഇപ്പൊ ഈ രണ്ടു മാസമായിട്ട് സ്കൂളിൽ പോവാത്തോണ്ട് ഒരു കൊഴപ്പവും ഇല്ലായിരുന്നു ഒരു അസുഖവും ഇല്ലായിരുന്നു ഇപ്പൊ സ്കൂള് തോറന്നിട്ട് അവള് ആകെ - ആകെപ്പാട് പോയത് ഒരാഴ്ചയ ബാക്കിയുള്ളള്ളതെല്ലാം പനിയായിരുന്നു
ആഹ്
അങ്ങനെ ഹോസ്പിറ്റലിൽ കേസുമായിട്ട് നടക്കുവായിരുന്നു
ആഹ് എന്റെ മക്കള് മഴയത്തതൊക്കെ പിന്നെ കുളിക്കൊക്കെ ചെയ്യും
അങ്ങനെ ശീലിപ്പിക്കണം ഇതിപ്പോ ഞങ്ങളന്ന് പറയുമ്പോ ആന്ന്
പിന്നെ ഉം അങ്ങനെ വലിയൊരു കൊഴപ്പ തോന്നില്ല ഇതുവരെ
ഹ് പിന്നെ
ശെരിക്കു ഈ ചെറുപ്രായം മുതലേ മഴ തണുപ്പ് വെയില് ചൂ ഈ മണ്ണില് ഇതെല്ലാം ശീലിക്കുന്ന പിള്ളരാണെങ്കിൽ ചിലവർക്കു കുഴപ്പൊല്ല ഇതെന്ന് പറയുമ്പോ ഇവര് രണ്ടുപേരും കഴിവതും അങ്ങനെ അങ്ങോട്ട് ഒന്നിലും ഇങ്ങനെ ശീലിച്ചിട്ടില്ല അതായിരിക്കും പെട്ടെന്നിങ്ങനുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത്
മക്കക്ക് മഴ കൊള്ളുന്നന് കുഴപ്പല്ല പക്ഷെങ്കില് മണ്ണന്ന് കളിച്ചാൽ അലർജി വരുന്നുണ്ട് പണ്ടുള്ള പോലെല്ല ഉം അലർജി ഇരുന്നുണ്ട് ഇങ്ങനെ അനിക്കിഷ്ടാ കളക്കിന്നൊക്കെ പക്ഷെ പിന്നെലർജി വന്നപ്പോ പിന്നെ ഞാൻ സമ്മയ്ക്കയില്ല
ഓ ഹ ഹ
പിന്നെ
എങ്കി ശരിയടാ പിന്നെ വിളിക്കാം
ആ ആയിക്കോട്ടെ